ഹലോ ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം? ആഹ് കേൾക്ക്ണ് ണ്ട് എന്തൊക്കെയിണ്ട് സുഖല്ലേ?
നല്ല വിശേഷം ടാ എന്തൊക്കെയാണ് നിന്റെ വിശേഷമൊക്കെ?
സുഖാണ് അങ്ങനെ പോണു
ആഹ് ഫുഡ് കഴിച്ചില്ലടാ കഴിക്കണം. കുളിക്കാൻ പോകുന്നേള്ളൂ ജോലി കഴിയാൻ കൊറച്ചു നേരം വൈകി അത് ഓ ഞാന് ചെലപ്പം നാല് മണിക്ക് ചെലപ്പോൾ അഞ്ച് മണിക്കൊക്കെ കഴിക്ക്യാ
ഇന്നലെ ഇരുന്നു എന്റെ ഇങ്ങനെ കഴിയാണ്ട് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് രണ്ട് കോൾ ഞാൻ ചെയ്തെ ഇന്നലേ.
അത് വരെ ഫ്രീ ആയിട്ടില്ല ഇന്നലെ ആ
ആഹ് എനിക്ക് ഇന്ന് ഇപ്പോ കൊറേ ഓരോ ബുദ്ധിമുട്ടുകള് ഉണ്ടല്ലോ ഓരോരുത്തരെ വിളിച്ചിട്ടൊക്കെ. വാട്സപ്പിലൊക്കെ ഓരോരുത്തരും അപ്പയൂണ്ട് ആ ഗൾഫിൽ അല്ല എന്റെ ആള് ഗൾഫിലല്ല. ഗൾഫിന്ന് വേറെ കോള് വന്നിട്ടുണ്ടായിരുന്നു പാവം അവിടത്തെ ഓരോ വിഷമങ്ങളൊക്കെ പ പറയേന്ന് പ്ര വാസികളെ ഓരോ കഷ്ടപ്പാടും മറ്റും അതെ അതെ
എന്നും ഭാരം താങ്ങി കുടുംബം ചെയ്ത് കരയാക്കരിം കടന്ന് പോവല്ലേ കടല് കടന്ന് പോവല്ലേ അവരുടെ പണി ജീവിതത്തില് നല്ലൊരു മുക്കാല് ഭാഗവും അവിടെ കഴിച്ച് ലാസ്റ്റ് കാലത്ത് ഒള്ളൂ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവർക്ക് വിശ്രമം ഒള്ളു അന്ന് നമ്മുടെ വീട് വീട്ടുകാർക്കൊക്കെ വേണ്ടപ്പെടാത്ത ആളാകും പൈസ സമ്പാദ്യം കഴിഞ്ഞാ പിന്നെ ഒന്നിനും ഇല്ലാത്ത ആളകായി മാറ്റം ചെയ്യുന്നവരെ
ഉം വീട്ടില് വന്നാ തുടങ്ങൂ എന്ന ആഹ ലീവ് കഴിഞ്ഞോ അതാ ചോദ്യം അവർക്ക് ഇഷ്ടമല്ലാത്ത എന്റെ വീട്ടിലല്ല എന്റെ കുടുംബത്തിണ്ട് എന്റെ ഇത്താത്തന്റെ മോൻ തന്നെ രണ്ട് ആൺമക്കൾ ഗൾഫിലാണ് ! !
ആഹ്
പിന്നെ ഇപ്പൊ യുദ്ധക്കെ നടക്കുന്ന സമയത്ത് ചോദിച്ചപ്പോ വല്യ
ഓഹ് യുദ് യുദ്ധത്തിന്റെ ടൈമില് എന്തായിരുന്ന്ല്ലേ അവർ റൂമിൽ ഇരിക്കലോയിരുന്നോ ആൾക്കാര് അപ്പോ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കണ്ടായിരുന്നു പുറത്തിറങ്ങാൻ പാടില്ല അയിന്റെ മോൾ കൂടെ മിസൈലൽ പോണ് എന്നൊക്കെ പറഞ്ഞിട്ട്
അതെ ഭയങ്കര അത് മാത്രല്ല അവര് ബോംബ് ഇട്ടിട്ട് ഓരോന്ന് പൊട്ടിത്തെെറിക്കുന്നത് തെറിച്ചിട്ട് വീഴുന്നത് വരെ റൂമിന്റെ അടുത്തേകൊക്കെ ആണ്
ആഹ് അത് അത്ര അടുത്തായിട്ട് ഓരോ ആൾക്കാർ നമ്മൾ കഴിഞ്ഞിരുന്നത് എന്താ ദുരിതങ്ങൾ എത്ര ആളുകളാ ഇപ്പൊ ഗൾഫ് ന്ന് മരിച്ചിട്ട് നമ്മൾ മയ്യത്തായിട്ടാണ് നമ്മടെ വീട്ടിലേക്ക് എത്തുണത് ഞങ്ങള അടുത്ത് കുടുംബത്തിലെന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിപ്പൊ
ലാസ്റ്റ് സമയം പോലും ഒ ഒരു നോക്ക് കാണാൻ പറ്റ
കാണാൻ പറ്റാത്ത അവസ്ഥല്ലേ എന്താ ചെയ്യ്ണ് പ്രവാസികൾക്കൊരു വിധിയായിട്ട് അത അവര് ഒരു വിധിയായിട്ട് സ്വയം ഏ റ്റടുത്ത് പോവാണ് അവര് എന്റെ ഹസ്ബന്റെക്കെ കൊറെേ കാലം ഗൾഫിലന്നെ ആയിരുന്നു ഏഹ്
നമ്മളിപ്പോ വീട്ടില് കുടുംബക്കാരൊക്കെ ഒന്നിച്ച് ഇങ്ങനെ നിക്കാണ് കല്യാണത്തിന് പോകുന്ന അപ്പൊ കു കുടുംബക്കാരൊക്കെ കാണ് വീട്ട് കൂടൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ബന്ധുക്കളോ നമ്മൾ കാണും ഇവരത് കാണുന്നില്ല ഇവര് ഇപ്പൊ ഈ ഇപ്പം തന്നെ ഭാഗ്യത്തിന് ഫോണില് അങ്ങനെ ഒരു സംവിധാനം ഉള്ളത്
സ അതുകൊണ്ട് നമ്മുക്കത് വീടിന് വീഡിയോ കോളിൽ കാണുന്നുണ്ട് കൊറെേ
അതെ അല്ലെങ്കിൽ
എന്തിനാ നമ്മുടെ സമൂഹത്തിനറ്റുള്ള ഒരു വളർ ച്ചക്ക് തന്നെ നമ്മള് പ്രവാസികൾക്കാണ് വലിയ പങ്ക് നമ്മള് കൊടുക്കുന്നത് കാരണം അവരെ അധ്വാനിക്കണതിന്റെ ഒരു ഭാഗം നമ്മുടെ ജി എസ് ടി ഫണ്ട് ആയിട്ട് നികുതിയായിട്ട് ഒരു ഭാഗം നമ്മടെ ഗവൺമെന്റിലേക്ക് പോക്ണ്ട് നമ്മള് പാവപ്പെട്ട ഓരോ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മൾ ഗൾഫക്ക് അറിയിക്കുമ്പോൾ അവരുടെന്ന് പിരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നടത്ത ഒരു പൈസ സ അയച്ച് തരുനുണ്ട് നമ്മക്ക് അവരവിടെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടണെങ്കിൽ അവര് സ്വരൂപിച്ചിണ്ടാക്കിയ പൈസയാണ് നമ്മുക്ക് വീട്ട്ക്ക് അയക്ക്ണ് പത്ത് രൂപയാണ് അവർക്ക് ശമ്പളെങ്കിലും മറ്റുള്ളവരെന്ന് മേടിച്ച് പതിനഞ്ച് രൂപ നമുക്ക് നാട്ടില്ക്ക് അയക്കണ ഒരവസ്ഥയാണ് ഗൾഫിലുള്ള ആളുകൾ ചെയ്യണേ നമുക്ക്
അതന്നെ സത്യ നമ്മൾ വിചാരിക്കേ അവര് നമുക്ക് അവര് നമുക്ക്ന്തേ സാധനമൊക്കെ കൊണ്ടുവരുംമ്പോ നമ്മള് വിചാരിച്ചും ഓഹ് അവർക്ക് അവിടെ ലാവിഷായിട്ട് ഇവരൊക്ക കഴിക്കുന്നതല്ലേ
എന്തായാലും നമുക്ക് കൊടുന്ന് നമുക്ക് ദുബായ് സാനം കിട്ടാന്ന് പറഞ്ഞ വല്യ പൊലിവാണല്ലോ ഞമ്മളെ സ്വന്തം നാടും വീടൊക്കെ വിട്ടിട്ട് ആഹ് ഞങ്ങളെ എന്റെ മാമാരും ഇപ്പൊക്കെ ഗൾഫിൽ തന്നെയായിരുന്നു ദുബായിലാണ് പറഞ്ഞ വല്യരു നെലം അവറോക്കെ ആരുന്നു ആദ്യം ഇന്ന് ഇപ്പോ ഗൾഫിൽ ഇല്ലാത്തവര് ആരും ഇല്ല പക്ഷെ അവരെ ദുരിതം നമ്മുടെ വീട്ട ട്ടിലുള്ളവർ പോയത നമ്മുക്കറിയൊള്ളൂ നമ്മളെ സ്വന്തം നാടും കൂടും ബം വീടൊക്കെ വിട്ടിട്ടല്ലരു മറ്റൊരു ജീവിതത്തി പോണത്
ആഹ് ഈ അടുത്ത് എന്റെ മക്കളോട് ആരോടോ ഒന്ന് പറഞ്ഞു കൊടു
ഒരു ഒരു പാട്ടന്നെണ്ട് നമ്മള ഏതിലാണ് എന്താ അക്കന്ന് പറഞ്ഞൊരു പ്രവാസിയുടെ സിനിമ ണ്ടല്ലോ വിട ആഹ് ഒരു പാട്ടും നല്ല രസണ്ട് അത് നല്ല രസള്ളൊരു പാട്ട് എന്താണ് പാരേതന്റെ പരേതന്റെ തിരി തിരിച്ച് വരവ് ന്ന് പറഞ്ഞിട്ട് പ്രവാസികൾടെ അതി ഉള്ളത് ടെലി ഫിലിം ഒരു ഫിലിമ ഉണ്ടായിരുന്നു നല്ല രസമന്ന് പറയന്റെ തിരിച്ച വേണ്ട ഒരു ഫിലിമ ഉണ്ടായിരുന്നു അയിന്റെ അയ്ലൊരു പാട്ട് തന്നെ ഉണ്ട് അയ്ല് നല്ല രസള്ള് പിറന്നാ നാടിനെ വിട്ട് പോകുന്നത് പർഞ്ഞിട്ട് പിന്നെ എന്താണ് നല്ല ജോലിയൊക്കെ വേ ണ്ടിട്ട് അവര് പോണ്പക്ഷെ അവര് അവിടെ എന്തൊക്കെ ജോലി ചെയ്യണേ നമ്മള് ഹിന്ദിക്കാര്നമ്മടെ നാട്ടില് വന്നിട്ട്- എന്ത് ജോലി ചെയ്യണില്ല അതേപോലെ തന്നെ നമ്മുടെ നാട്ടത്തെ ആൾക്കാര് പ്രവാസിക്ക് പോയിട്ട് അവിടെ അവര് ജോലി ചെയ്യുന്നത് ഹിന്ദിക്കാര് നമ്മളെ നാട്ടിൽ നമ്മുക്ക് ഒരു വെലയില്ല
അത് ശെരിയല്ല ഇവര് ഇല്ലെ ഇവര് നമ്മളെ ഗൾഫുകാര് നമ്മളെ നാട്ടില് വന്നിട്ട്- നല്ല പണക്കാരെ പോലെ ജീവിച്ചു പോണ്ട് അവിടെ പോയി കണ്ട് ബാത്റൂം കഴുക്കാനും- അല്ലാത്ത ഓരോ പണിക്കും പോവുവാണ്.
ചെറിയ ചെറിയ എന്തൊക്കെ ജോലികളെ ചെയ്യാൻ പറ്റിച്ചാ അതൊക്കെ ചെയ്യണ്
ചെയ്യും നമ്മളിപ്പോ ഡ്രൈവർ ജോലിക്ക് പോയിക്ക എന്റെ ആത്താത്താന്റെ മോന് ഇപ്പോ ഡൈവർ ജോലിൽ നിന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാ അത് എപ്പോഴെങ്കിലുമക്കെ ഉണ്ടാവുള്ളൂ. ഇല്ലാത്ത ദിവസം ഒരു ദിവസം സെഫിക് ടാങ്ക് ക്ലീൻ ചെയ്യാ
റഹിം കാ ഗൾഫില് പോയിട്ട്- കൊതു ദുബായിക്കാൻ ഡ്രൈവർ ആയിട്ട് ഒരു കുട്ടിക്ക് അപകടം പറ്റി. മരിച്ചിലെ ഇത്ര കാലം ഗൾഫിൽ ചെറു- ത്തിത്തില് പോയിട്ട് ഇപ്പ നമ്മള് എല്ലാരും കൂടി എല്ലാരും പുറത്തിറക്കില്ല ഇപ്പ നമ്മ ന ട്ടത്തിയ വലിയ സംഭവയില്ലേ വാർത്തകളിൽ നെറഞ്ഞ് നാളല്ലേ നമ്മറഹീമിക്ക റഹീമി ക്കാടെഉമ്മയും എന്തായിരുന്നു അത് ഒരു കയ്യബദ്ധം കൊണ്ട്- എന്താണ് ഇത്രയും വർഷത്തോളം ഗൾഫിൽ ജയിൽ കറടന്ന് നെരകയാതനാ അനുഭവിച്ചിട്ടാണ് ഇപ്പോ നാട്ടിക്ക്- അല്ലാന്റെ ഒരു കുദ്റരത്തൊണ്ട് രക്ഷപ്പെട്ട് കിട്ടിയ യത്ഭാഗ്യം. എന്ത് ചെയ്യാനാ ഓരോരുത്തരും ഓരോ- അതല്ലല്ലേ പോന്ന്
ഉം അതെ.
എന്ത് ഞമ്മുടെ നാട്ടിൽ എല്ലാ വീടുകളും ഒരു ഗൾഫുകാർ പോലും ഇല്ലാത്ത ഒരു വീടവുണ്ടാവൂല്ല ഇപ്പോ- അവര് ഓരോ ജോലിക്ക് വേണ്ടീട്ട് വീടും ചിലവര് ഫാമിലി ആയിട്ട്. ലാവിശ്വായിട്ട് അവിടെ കഴിയുന്നവരുണ്ട് ഫാമിലിയയിട്ട് കുടുംബത്തോടൊത്ത് സന്തോഷത്തോടെ കൂടി കഴിയുന്ന ആൾക്കാരരുണ്ട്. അതല്ലാണ്ട് ഞമ്മള് ഒറ്റപ്പെട്ട് പോകുന്നവര് ചെറിയ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാ- കുടുംബത്തിലെ ഭാരം താങ്ങിയിട്ടാണ് പോണത് ചെക്ക് ചെറിയ ചെറിയ ചെക്കന്മാര് പോണത്. പാവം തോന്നും പിന്നെ അവരുടെ പഠനം- ഇന് ഒന്നും ഇല്ലാണ്ടായിട്ട് നമ്മള് കുടുംബത്തിലേക്ക് മാസം അയച്ച് കൊടുക്കാണ് ചെയ്യുന്നത് അവര്- ഈ ഭാരങ്ങളൊക്കെ തലയിലേറ്റിട്ട് പോയിട്ട് അവരുടെ വിവാഹപ്രായം കഴിഞ്ഞിട്ടേ ക്കാരും ചിലപ്പോ അവര് ഭാരങ്ങള് ചൊറ്റഴി താഴെ ഇറക്കി അവര് വരുന്നത്. ഓലെ നല്ല കാല ജീവിതം നമ്മുക്ക് കുടുംബത്തിന് വേണ്ടി അവര് ചിലവഴിക്കും.
അതെ
പിന്നെന്താ എന്നെന്താ അവര് നമ്മടെ വീട്ടിലൊരു പരിപാടിക്കോ കല്യാണ- ത്തിനോ ഒന്നിനും ഉണ്ടാവുല നമ്മള് നമ്മക്ക് വേണ്ടീട്ട്. അവിടെ വീടിരിക്കലാണ് ഇവിടെ കല്യാണണ് അതിന് പൈസ വേണം ഇതിന് പൈസ വേണം പറഞ്ഞിട്ട് നമ്മള്- ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ വിളിച്ചു പറയല്ലേ നമ്മുടെ പണി. അതിനുള്ള ഇങ്ങനെ പൈസ അവിടുന്നും ഇവിടുന്നും കടം മേടിച്ചിട്ടായാലും അവര് അയച്ച് തരുന്നത്.
കുറച്ച് കാണാൻ പ
ഉം ഇന്നിപ്പോ അങ്ങനെ കൊറച്ച് കാര്യങ്ങളോണ്ട് നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളോണ്ട് നമുക്ക് കൊറെ കാണാൻ പറ്റുന്നുന്നത് ഉണ്ട് ആഹ് പിന്നെ ഗൾഫിൽ നിന്ന് ഒരാള് നമ്മുടെ നാട്ടിക്ക്‌ ഇനി വന്നാലും പിറന്ന നാട്ടിക്ക് വന്നാൽ ഞമ്മള് അവരോട് ഒരു ചോദ്യം ചോദിക്കും നിങ്ങള് എപ്പളാ പോവുക എപ്പളാ പോവുകാന്ന് ഞമ്മള് ചോദിക്കും.
അതെ ആ ചോദ്യം അവർക്കിഷ്ടവല്ല കാരണം അവര് വീട്ടിൽ വന്നിട്ടേ ഉളളൂ ആദ്യം വന്ന് നി ക്കട്ടെ എന്നിട്ടല്ലേ പോണ കാര്യം
ആഹ് അവര് അവരടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും.
ആഹ് ഉം അങ്ങനൊക്കെയാണ് അപ്പൊ കാര്യങ്ങള് നോക്കി പോണേ ശ്രദ്ധിച്ച് പോണേ പിന്നെന്താ നിന്റെ ചോറ്
ആവേട് ആഹ് പിന്നെയും പ്രവാസികള് അവിടെ കൊറെ വെല്ലുവിളികൾ അവിടെ അനുഭവിക്കുന്നുണ്ടല്ലോ അല്ലേ നമ്മടെ ജോലി ഇല്ലാണ്ട് അവര് കൊറേ റൂമിൽ ഇ ക്കണുണ്ട് അതുപോലെ ഫുഡ് കിട്ടാണ്ട്‌ ഭക്ഷണം കിട്ടാണ്ട്‌ ഞമ്മള് ആഹ് കൊറെ ആൾക്കാര് കാണൂലെ പ്രശ്നം രോഗം പിടിച്ചിട്ട് അവര് ചികിത്സിക്കാനോ അത് ആളില്ലാതെ റൂമില് കെടന്നിട്ട് ഞങ്ങടെ കുടുംബത്തില് അങ്ങനെയാണ് ഒരാള് മരിച്ച് പോയത് വയ്യാണ്ടായിട്ട് കെടന്ന് എന്താന്ന് അറിയില്ല ചെറുപ്പം മരിച്ചുപോയത് അപ്പ താമസിക്കാനും ബുദ്ധിമുട്ടേക്കാരം കുടുംബങ്ങളൊന്നും ഇല്ലാത്തവരെ ഒറ്റപ്പെട്ടിട്ടല്ലേ അവരെ ഒര ഒരസുഖം വന്നാ പോലും അവരെ ചികിത്സിക്കാൻ ആരുവില്ലല്ലോ ഏഹ്
അല്ല ഡോക്ടർ അവിടെ ഇത് ഇല്ലേ ഹോസ്പിറ്റല് മര്യാദക്ക് നമ്മളെ അവിടുത്തൊരു പോലത്തെ ചികിത്സ ഇല്ല ഹോസ്പിറ്റലൊന്നും അവിടെ ഇല്ല്യ ഡോക്ടർമാരും ഇല്ല
ആഹ് ഇല്ല അവരപ്പ നാട്ടിക്ക്‌ അയക്കണം അതല്ലാണ്ട് എന്ത് ചെയ്യണ് അയിന് പറ്റിയാണ്ട് അവിടുന്ന് ഒരുപാട് ആൾക്കാര് അസുഖം പിടിച്ചിട്ടൊക്കെ അവിടെ കിടക്കണ് വെള്ളം എടുത്ത് കൊടുക്കാൻ പോലും ആരും ഇല്ലാണ്ടായി കൊറെ കഷ്ടപ്പെടുന്നുണ്ടവര്
അത് തന്നെ വീട്ടിലെ ഓരോ അവസ്ഥ വീട്ടില് വിചാരി ച്ചിട്ട് അവരൊന്നും പറയാതെ അവിടൊക്കെ എങ്ങനെയും കഴിച്ചുകൂട്ടു
ത്തില് ഞമ്മള് ചോയ്ക്കും എന്താണ് പൈസ അയക്കാത്തെ എന്താ ഒരു മാസം പൈസ അയക്കാത്തെ ഇത്ര വൈകിക്കണത് എന്നല്ലേ അവരുടെ ബുദ്ധിമുട്ട് അവര് അയക്കണ പണം മാത്രം നമ്മള് നോക്കിയാല് അവരുടെ കഠിനധ്വാനം അവരുടെ ത്യാഗായിട്ടുള്ള മനസ്സ് അത് നമ്മള് കാണാൻ ശ്രമിക്കണില്ല ചെയ്യണ്ടത് എന്നിട്ട് ഞമ്മള് അവരെ ഈ പറയണത് കുത്ത് വാക്കുകള് പറയുവേയും ചെയ്യും പൈസ ഒരു മാസം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മള് എന്താ അയക്കാത്തെ അയക്കാത്തെ എന്നുള്ള ചോദ്യവാ നമ്മള് ചോയ്ക്കണത് അവരുടെ ത്യാഗം മന സിലാക്കി നമ്മള് അവരുടെ വേദനയും നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് എൻ തന്നെ ഓരോ കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷയും ആ കുടുംബത്തിന്റെ സ്വപ്നങ്ങളും താങ്ങീട്ടാണ് അവര് നമ്മള് മറുകര തേടിയിട്ട് അവര് പോണത് ആഹ് ഇക്കരെ നിന്നാ അക്കര പച്ചാന്ന് ഞമ്മക്ക് തോന്നൂല്ലെ അത് പോലെ അക്കരെ അവര് തേടി പോവാണ് ചെയ്യണത്
ആഹ് അത് തന്നെ
പിന്നെന്താ പ്രവാസികള് ഇല്ലെങ്കി നമ്മടെ നാ ട്ടിലും ഉണ്ടാവില്ലേ ഒരുപാട് അവരുടെ അധ്വാനം വേർപ്പ് നമ്മളെ സമൂഹത്തിനും കൂടി വെലപ്പെട്ട ഒരു കാര്യമാണ് നമ്മള് അതിന് അവർക്ക് വേണ്ടി എന്തേലും ചെയ്യാൻ പറ്റൂങ്കി അത് ചെയ്യുക അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അവർക്കെല്ലാ ഇൻഷു അങ്ങനെ എന്തേലൊക്കെ ണ്ടാക്ക്ണ് നല്ലതായിരിക്കും ലെ ഗൾഫിലുള്ള ആളുകൾക്ക് അവിടെ പോയിട്ട് അപകടം പറ്റുന്ന അവർക്ക് വല്ല ഇൻഷുറൻസ് ക്കൊണ്ടാവണത് അത് കുടുംബത്തിന് ഒരു കരയായി കാണും
ആഹ് അവരെ കുടുംബത്തിനല്ല അവരും പിന്നെ ര്ക്ക് നാട്ടില് വന്ന് കൈഞ്ഞാൽ അവക്ക് ഭാവിയിലേക്കെന്തെങ്കിലൊര് നീക്കിരിപ്പ് വേണങ്കില്
നീക്ക് ആ ഒരു ഇൻഷുറൻസ് സംഭവങ്ങൾ ണ്ടായനാ നല്ലതാണ്
അതെ പവാത്ത്ങ്ങൾ ഒക്കെ കുടുംബത്തിന് വേണ്ടീട്ട് പലതും ചെയ്യാണ്
ങ്ങളെ വീട്ടിൽ ആരെങ്കിലും ഗൾഫിൽ ണ്ടായിരുന്നോ
ആ ഇപ്പ ന്റെ ആങ്ങളൊക്കെ ഗൾഫിലായിരുന്നു
ആഹ് ഞാനും ന്റ ഹസ്ബന്റ മൂന്ന് വർഷം പത്ത് വർഷത്തോളം ണ്ടായിര്ന്നു ഞാ ർഞ് ഞ് നാട്ട് നിന്ന മതി അവ്‌ട്ക്കൊന്നും പോണ്ടറഞ്ഞക്കെ ഗൾഫിൽക്ക് എന്റെ മാമാരും പ്പൊക്കെ ഗൾഫ് ൽ ന്ന് കഴിഞ്ഞെന്നേണ് പിന്നെ ന്താ എല്ലാരും പെരന്നെല്ലേന്നാദ്യം പ്പൊ കൊറേ ആൾക്കാര് നാട്ടിലെന്നെ കച്ചവടംതൊക്കെ ആയിട്ട് കൊറേ ആൾക്കാർ നിലനിന്ന് പോണ് ണ്ട് പ്പൊ
ഉം ഉം ഉം
പ്രവാസികൾ വേണേനും ഇല്ലാതൊക്കല്ല അവർക്കൊരു നൻമിം സമൂഹം ഞമ്മൾ കൊടുക്ക അവരുടെ ത്യാഗും മനസ്സൊക്കെ ഞമ്മള് മനസ്സിലാക്കുക്കെ ചെയ്യണം
അതെ സത്യമായിട്ടും നിന്റെ എന്താ നിന്റെ പണിയൊക്കെ കഴിഞ്ഞോ നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞോ ഭക്ഷണം ഒക്കെ കഴിഞ്ഞോ ഹലോ ആണോ ആഹ് ആഹ് എന്നാൽ ശരി എന്നാൽ വെച്ചോ പിന്നെ വിളിക്ക